ഹലോ
ഇല്ല
ആഹ് ഹലോ ആ എടി എവിടാ
ഞാനാ ഹോസ്റ്റലിലാടി നീയോ?
ഞാൻ എന്താ വീട്ടിലുണ്ട് ഞാൻ നീയിന്നലെ പറഞ്ഞാണ് വിളിച്ചത്
ഏ അവ അതേയാ ഹലോ ആഹ് ഞാൻ നെലേം മെലും
ആ ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോണടീ
അതിവിടില്ലേ റേഞ്ച് കമ്മി ആയത് കൊണ്ടാണ്
അത്
ഏഹ് ഭക്ഷണം കഴിച്ചോ
ഇല്ല കഴിക്കണം
അതെ ആഹ് എന്തേ സമയായില്ലെ എന്താ കഴിക്കാത്തത്
ഞങ്ക്ക്പ്പൊ എക്സായില്ലേ അപ്പൊ റെക്കോഡെഴുതാൻ ഉണ്ടായിര്ന്ന് ആഹ് അതാണ്ടിത്ര ലെയ്റ്റായത് ഉം ഹോസ്റ്റലിലൊക്കാണെ നമുക്ക് പിന്നെ മെസ് അട ആഹ് ഇല്ല എഴ്തിക്കോണ്ടിരിക്കാ ഇഞ്ഞിയും എഴുതാനുണ്ട് ഹോസ് റ്റലാണെങ്കി പിന്നെ നമ്മക്ക് മെസടക്കൊല്ലോ അപ്പത്തേക്കും ആഹ് ഫുഡ് കഴിക്കണം വേറെ വഴിയില്ല ഇപ്പം വീടാകുമ്പം പ്രശ്നല്ലല്ലോ എപ്പ വേണെങ്കിലും കഴിക്കാലോ
ഏയ് ആഹ് അമ്മയൊന്നും പറയില്ലേ
രാവിലൊക്കെ ഫുഡ് കഴിച്ച്ഞ്ഞിട്ട് കെ ഒറങ്ങി ഞാൻ ഇങ്ങനെ റെക്കോഡ് എഴുതിക്കൊണ്ടിരിക്കാ ന്ന്ട്ട് വാണം കഴിക്കാൻ ഉം ഏഹ്
അനിയനും അച്ഛനും ഒക്കെ എവടപ്പോ ഒറങ്ങി
ഏഹ് അവരൊക്കെ ഒറങ്ങി അനിയൻ അവടെണ്ട് അവൻ ഒറങ്ങീട്ടില്ല ആഹ് വന്നു വന്നു
ആഹ് ആഹ് എന്താലും നല്ല കോളേജിലൊക്കെ
പക്ഷെ ഒരെണ്ണത്തിന് പൊട്ടീട്ട്ണ്ടേ ഏഹ്
അവനെന്തായാലും നിന്റെ ഫീൽഡല്ലല്ലോ വേറെ ഫീൽഡല്ലേ എടുക്കാൻ പോന്നത്
ആഹ് അവൻ എഞ്ചിനീയറിങ് എടുക്കണം ന്നൊക്കെ പറഞ്ഞ്ട്ട് നിക്ക്ണ്ടാർന്നു അപ്പൊ അതിന് അഡ്മിഷൻ എടുത്തിട്ട്ണ്ട് പ്പൊ
ആഹ് അയ്ക്കോട്ടെ പഠിക്കട്ടെ ന്തായാലും അതറിയണില്ലല്ലോ അതൊക്കെ എഴുതി
അതെഴുതിട്ക്കും ന്നൊക്കെ പറയ്ന്ന്ണ്ട് ഈ മാസം ലാസ്റ്റാണ് എക്സാം ന്നൊക്കെ പർഞ്ഞപ്പൊ എഴുതിട്ക്കും എഴുതിട്ക്കാന്ന് പറയ്ണ്ടാര്ന്നു എഴുതിട്ത്താ കൊഴപ്പല്ല
ഓഹ് ആയി പിന്നെന്താടി
പിന്നെന്ത് പിന്നൊന്നുല്ല ഞാനിങ്ങനെ വെർതേ ഇരുന്നപ്പം വിളിച്ചതാണ്
ഓഹ് അങ്ങനെയാ അപ്പ നിങ്ങക്ക് എന്തൊക്കെ സബ്ജക്ട് ണ്ടെടി
എടി ഞങ്ക്ക് ഫസ്റ്റ് ഒരു പേപ്പറില് മൂന്ന് സബജക്ട് അനാട്ടമി, സുയോളജി, ബയോ ആഹ് ബയ് കെമിസ്ട്രി ഫസ്റ്റ് പേപ്പറ് സെക്കന്റ്‌ പേപ്പറ് അയ് മബയോളജി, സാമക്കോളജി, പാത്തോളജി തേഡ് പേപ്പറ് ബയോഫിസിക്സ് അങ്ങനെ മൂന്ന് പേപ്പറ്ണ്ട് പിന്നെ സെക്കൻഡിയറിലേക്ക് വെരുമ്പോ ഇ സി ജി എക്കോ പാത്തോളജി വെരും ഉം അതുപോലെ തേഡിയറില് രണ്ട് പേപ്പറ്ണ്ട് മൊത്തം
ഓഹ്
എട്ട് ട്ട് പേപ്പറ് മൂന്ന് മാസം കൂടിം പിന്നെ നാലാ പോരെ അപ്പൊ പിന്നെ ആഹ് അതിന് പഠി അതിനൊന്നും പഠിക്കാൻ ഒന്നുല്ല ഈ മൂന്ന് മാസം പഠിക്കണം
അപ്പം മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് അങ്ങനെ അവിടെ കഴിഞ്ഞ് മീത ഏ
ആഹ് അതോടെ കഴിഞ്ഞു പിന്നെ ഹസ്ബ- ന്റിന് വേണേ കേറാം പിന്നെ കേറാം അല്ലെ കേറാം എങ്ങനെ വേണെങ്കിലും കേറാം
ആഹ് ഓഹ് അങ്ങനെ അപ്പൊ ഇനി നിനക്ക് ഇഞ്ഞ് എത്ര വർഷം ഉണ്ട് പഠിക്കാൻ
പഠിക്കാൻ ഇനി ഇപ്പോ രണ്ടര വർഷം ഉണ്ട് കാരണം ഇന്റേൺഷിപ്പിന് കേറുന്ന സമയത്ത് ഓഹ് ലൈ- റ്റാകും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതാകും ഇറങ്ങുന്ന സമയത്ത് ഒരു ആഹ് മൂന്നാല് മാസം എക്സ്ട്രാ ഉണ്ടാവും കാരണം ഇവിടെ ഞ - ങ്ങക്ക് എക്സാം വരുമ്പോ നവംബർ നവംബറിലാണ് എക്സാം വര നവംബറിൽ എക്സാം വരും പ്രാക്ടിക്കല് വരുന്നത് ഫെബ്രുവരിയില് ആയിരിക്കും അപ്പൊ അത്ര- ആഹ് അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന ശേഷം പിന്നെ അനിയർ ഉണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് ഇന്റേൺഷിപ്പിന് കേറ്റുള്ളൂ അപ്പൊ ഏകദേശം ഒരു മാർച്ച് മെയ് സമയാവും മാ ആഹ് മെയ് ഏ- പ്രിൽ ആഹ് ഒരു സമയമാവും അപ്പൊ അടുത്ത വർഷം ആഹ ഒരു ഏപ്രിൽ മെയിൽ കയറി കഴിഞ്ഞാൽ അടുത്ത വർഷം അതേപോലെ ഏപ്രിൽ മേയ് ആകുമ്പഴേ ഇറങ്ങാൻ പറ്റുള്ളൂ
അപ്പൊ ടു തൗസൻഡ് ട്വന്റി എയ്റ്റ് ഓർ നയൻ ആവുലേ
നയൻ ആവും ഒരു മൂന്നാല് മാസം എക്സ്ട്രാ നിക്കണ്ടിവരും. പിന്നെ അതിന്റെ ഇടയിൽ നമ്മള് ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലാണ്ട് എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു ദിവസം നമ്മള് ലീവെടുത്താ ഒരു ദിവസം ആഹ് നമ്മൾ ഒരു ദിവസം ലീവെടുത്ത ഒരു ദിവസം എക്സ്ട്രാ ചെയ്യണം
ഓഹ് ആയിക്കോട്ടെ എന്തായാലും കൊഴപ്പൊന്നും ഇല്ലല്ലോ ല്ലേ
ആഹ് ഇപ്പൊ കൊഴപ്പൊന്നില്ല പക്ഷെ ഇപ്പൊ ഞങ്ങക്ക് പോസ്റ്റിംഗ് കിട്ടേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഇപ്പൊ പോസ്റ്റിങ്ന് ഇടുന്നില്ല അവര്
ഓഹ് അതല്ലേ മെയിൻ ആയിട്ട് വേണ്ടത്
ആഹ് അതാണ് മെയിനായിട്ട് വേണ്ടത്. പക്ഷെ ഓര് പോസ്റ്റിംഗിന് ഇടുന്നില്ല അഹ് ഇവിടെ ഡെയിലി പോസ്റ്റിങ്ങിനൊക്കെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ഇടണംന്ന് പറഞ്ഞു പക്ഷെ അവര് അതിട്ടില്ല എനി ഇപ്പൊ ഇടുംന്ന് ഉം ഉം ഉം. ആഹ്ഇനി ഇടുംന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം പ്രതീക്ഷിക്കുന്നു ഇടുംന്ന് അറിയില്ല
അപ്പ അവിടുത്തെ ഈ കാലാവസ്ഥ എന്താ മഴയാണോ അതോ എപ്പഴത്തേ പോലെ ചൂടെന്നെയാണോ
ഞാൻ അവിടന്ന്ങ്ങട്ട് വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയൊനുല്ല രാത്രിങ്ങനെ ഇടയിൽ ഇങ്ങനെ നന്നായിട്ട് പാറിയിട്ട് പോകും അത്രത- ന്നെ പിന്നെ രാവിലെ ഫുള്ള് ഭയങ്കര ചൂടും അങ്ങനെയൊക്കെയായിരുന്നു ഇനിയിപ്പോ ഇപ്പ എന്താ അവസ്ഥന്ന് അറിയില്ല ഇനി പോയാലേ അറിയുള്ളു
ഓഹ്
മ്
ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനി എപ്പ പോവാനാണ് നീയ്
ഞങ്ങ ഞങ്ങക്ക് അടുത്ത മാസാണ് പ്രാക്റ്റിക്കല് ഇപ്പൊ അതിന്റെടയില് ആഹ് പ്രാക്റ്റിക്കൽ തുടങ്ങുമ്പോ പോയ മതി അതുവരെ ലീവാണ്.
ആഹ് ഓഹ് അങ്ങനെയാണ്ല്ലേ
ഉം അ ആഹ്
പിന്നെന്താ നാട്ടിലെ ഫ്രണ്ട്സ്‌ ഒക്കെ എന്ത് പറയ്ണ് നിനക്ക് നിന്റെ
ആഹ് കൊഴപ്പൊന്നുല്ല അങ്ങനേ പോണ്
ഏഹ് നിന്റെ ഫ്രണ്ട്സ്‌ല് ആർക്കോ കല്യാണൊക്കെ കഴിഞ്ഞ്ന്ന് അറിഞ്ഞില്ലേ നീ പോയായിരുന്നല്ലോ ഞാൻ സ്റ്റോറി കണ്ടായിരുന്ന്
ആഹ് ആഹ് ഞാനത് പോയിണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് ഇപ്പ ഞാൻ ഇന്ന് അത്‌ തിയറി എക്സാമിന്റെ സമയത്ത് അതുകഴിഞ്ഞട്ടായിരുന്നു കല്യാണം, അപ്പോ ഞാൻ എക്സാമ് കഴിഞ്ഞിട്ടു നേരെ അങ്ങനെ ഇങ്ങട്ട് വന്നു അന്നന്നെ ഞാൻ വന്നു എന്നിട്ട് നേരെ കല്യാണത്തിനു പോയി
ആഹ് ഓഹ് അങ്ങനെയാണാ
വച്ചായിരുന്നു കല്യാണം ഉം അങ്ങനെ നേരെ കല്യാണത്തിന് പോയി കല്യാണത്തിനു പോയിട്ട്
ആരാ
ഈയിടെ എന്റെ ഒരു ഫ്രണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോറിയിട്ടെ
ആഹ് കണ്ടു കണ്ടു ഒരു മുസ്ലിം കുട്ടിയല്ലേ
ആഹ് അവള്ന്റേം ഇണ്ട് അതേപോലെ ഒരു അന്ന് ഞാനൊരു ബ്രൗണൊക്കെ ഡ്രസ്സിട്ടിട്ടു പോയില്ലേ ഓർമ്മണ്ടാ
ആഹ് ആഹ്
ആഹ് അവളെന്നെക്കാളും താഴാണ് അവൾടെ കല്യാണം കഴിഞ്ഞെടി
ആടി ഇപ്പ ഒക്ക പതിനെട്ടു വയസ്സ് ആഹ്
ഇല്ല അതല്ല മെയിൻ കാരണം അവൾക്കില്ലേ അച്ഛനില്ലാട്ടോ ചെറുപ്പത്തിലെന്തോ പോയതാ പിന്നെ മരിച്ചെന്നാ അറിഞ്ഞത് അപ്പൊ അങ്ങനെ അവൾക്കാകെ അമ്മയോ ഒരേട്ടനാ ഉള്ളത് ആ ഏട്ടനാണെങ്കിലെന്തു ചെയ്ത് ആ ചെറുപ്പത്തിൽ തന്നെ എവിട്ക്കോ പോയി അമ്മ മാത്ര ഉള്ളൂ അവന്റെ തറവാട് വീട്ടിലാണ് നിക്ക്ണത് അവരുടെ കാര്യങ്ങളൊക്കെ അവളുടെ മാമനുണ്ട് മാമനാണ് നോക്കുക ഇപ്പോ അമ്മയ്ക്കും വയസായി ആവാറയല്ലോ അപ്പൊ അങ്ങനെ അവളുടെ കുടുംബത്തിന്റെ പിന്നെയവളുടെ ഒരു കസീനെ അങ്ങനെ കല്യാണം കഴി കഴിച്ചതാ ഇനിയിങ്ങനെ എത്ര നാളെന്നും പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം കഴിച്ചയച്ച് അല്ലാണ്ട് നമ്മള് വിചാരിക്കും എന്തിനാ വെറുതെ ഇങ്ങനെ നേരത്തെ കല്യാണം കഴിക്കണത് പക്ഷേ അയിന്റെ പിന്നിലിങ്ങനെയൊക്കെ ഇണ്ട്ന്ന് അറിഞ്ഞപ്പോ ഇപ്പം എന്തോ ഒരു സങ്കടം പോലെ അതുകണ്ടാ പോരേ നമുക്ക്
ആഹ് അതെ അതെ അതു മതിയല്ലോ
നമ്മൾക്കൊരാഗ്രഹമില്ല നമ്മളൊരു ഫ്രണ്ടിനെനി ഇല്ലേ അവരെ ഹാപ്പിനെസ് ആഗ്രഹി ഉം എവിടെ ആയായാലും നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ കല്യാണം കഴിച്ചയാള് അവളെ നോക്കട്ടെ
അതെ ആഹ് ആഹ് കല്യാണം കഴിക്കുമ്പോൾ ചേട്ടൻ കൊണ്ടെ സ്വർണ്ണമിട്ട് കെട്ടിച്ചെന്നു പറഞ്ഞു അതാണ്
ആഹ് അതന്നെ അവന്റെ ചെക്കൻ തന്നെയാണ് എന്താണ് സ്വർണ്ണമൊക്കെയിട്ട് കെട്ടിച്ചത് അതു നല്ല കാര്യല്ലേ സ്വന്തം കല്യാ അതെ അതൊക്കെ വലിയ കാര്യ സന്തോഷത്തോടെ ജീവിക്കുന്നു ഇടക്കിങ്ങനെ കാണാറുണ്ട് പോകുമ്പോം അപ്പ, ആറു.. പിന്നെ ആലോചിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നെ പോലെയാ ആഹ്, ആ എന്തായാലും നമുക്കുമുണ്ടല്ലോ ഓ ഞാനേ കൊറച്ചുപോട്ടെ എനിക്കുനോട്ടെഴുതാനുണ്ട് ആഹ് ശരി
ശരിയെടീ ഞാൻവിളിക്കാം നാളെ വിളിക്കാട്ടോ
ആഹ് ഓക്കെ ബായ്